കേ ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ രാവിലെ എന്നാ വിശേഷം
രാവിലെ പറയണ്ടല്ലോ അടുക്കളയില ആയിരിക്കുവല്ലോ
ആഹാ അതാണല്ലോ നമ്മുടെ ഉദ്ദേശം തന്നെ രാവിലെ എണ്ണീക്കണന്റെ
അതാ രാവിലെ എണീക്കുമ്പോഴേ ആദ്യം പോകുന്നത് അടുക്കളയിലോട്ടാ പിന്നെ ടോയ്ലറ്റിൽ പോവത്തുള്ളൂ
കറ ഞാന് രാവിലെ അരി അടച്ചിക്കെ വെച്ചേക്കണ ദിവസം ആഹ് എല്ലാം ക പിന്ന വലിയൊരു ഒരു ആ ഒരു ആ ആരോഗ്യംങ്ങട്ട് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് ഒരു പനിയുടെ ഓരുവെ
പനി വന്ന് ആഹ് പനി വന്ന് കഴിഞ്ഞാൽ ഇതാ എനിക്കും ചെറുതായിട്ട് ജലദോഷമായി ഒരു മഴ നനഞ്ഞ അതിന്റെ ആയിരിക്കാം
ആഹ് ഞാന ഒരു മഴ നനഞ്ഞ് ഞാനും ഒരു മഴ
ഉം ഹും ഹ ഹ അതെ രാവിലെ എന്താ ണ്ടാക്കി?
സുഖവില്ല ഗുളിക മരുന്നും ഏഹ്
ആഹാ ഹ ഹ
ഇച്ചിരി ചോറ് ഇച്ചിരെ കൂടുതലായിട്ട് വരുവാ. എന്നിട്ട് പിന്നെ ഒരു സകലം ഏഹ് അവിയല് തട്ടികൂട്ടി.
തട്ട് ആഹ്ഹാ ആഹ്ഹാ. അപ്പൊ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും കൂടെ. ആണോ. ഹലോ
ഉം അവിയല് അല്ല പറഞ്ഞു മീൻ മീൻ
ആഹ്ഹാ ഹാ.
ആഹ്. കേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
ആഹ് എടക്ക്യ് ഒന്ന് സ്റ്റക്ക് ആയതാ പർഞ്ഞ ച്
എന്തെങ്കിലും ചോദിക്കാ ചോറും അവിയലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്ക്യാൻ. പിന്നെ, ഏഹ് ഏഹ് മ്മ് ഉച്ചക്കത്തേക്ക് ഇപ്പം കറി വെക്കാനായിട്ട് മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്.
ആഹ്ഹാ ഹാ ഹാ. അപ്പൊ ഇത്‌ തന്നെ ഇന്ന് രാവിലെയും കഴിക്കുന്നേ.
ആഹ് ഇന്ന് രാവിലെ ഉച്ചക്കും അതായിരിക്കും ചിലപ്പം അന്നേരം വൈകുന്നേരം മീൻ കറി ഉണ്ടെങ്കി വല്ല ചപ്പാത്തിയോ വല്ലോ ആക്കിയാ മതിയല്ലോ.
ആഹ്ഹാ ഹാ ഹാ. രണ്ടു നേരത്തേക്കൊക്കെ കാണത്തല്ലേ ഒള്ളാ ചോറ്.
ആഹ് ചോറ് കാണുവെടാ പക്ഷേ നമ്മള് മൂന്നു നേരൊക്കെ ചോറെന്ന് പറയുമ്പഴ് ത്തേക്കും ഒരു മടുപ്പ് മടുപ്പ്. എത്ര തിന്നാലും സ ത്യം പറഞ്ഞ് കഴിഞ്ഞാ ചോറിന് എനിക്ക് മാത്രാ മടുപ്പില്ലാത്തത്. ബാക്കി എല്ലാർക്കും ചോറെന്ന് പറയുമ്പം മടുപ്പാ.
ആണല്ലേ. ആഹ് ചോറ് തന്നെ ഒരു ഭവിഷ്യത്താ നമ്മൾ മൂന്നു നേരം കഴിച്ചാലും രണ്ടു നേരം കഴിച്ചാലും ഒക്കെ. എന്താ തടി കൂടാനൊക്കെ. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ചോറില്ലെങ്കി എന്തോ ഒരു പന്തികേടാ. രാത്രി ചപ്പാത്തി ഉണ്ടെങ്കിലും ഞാൻ ഞാൻ ചപ്പാത്തി കഴിച്ചാലും ഇച്ചിരി ചോറെങ്കിലും കഴിക്കും.
രാത്രി ചപ്പാത്തി നല്ലാ. കാപ്പിക്ക് ഇവടെ എപ്പഴും എന്തെങ്കിലും വേണം. ദോശ, അപ്പം, ഇടിലി, ഇടിയപ്പം, പൂരി, പത്തിരി അല്ലെ ങ്കില്. അങ്ങനെ എന്തെങ്കിലും കാപ്പിക്ക് വേണം വേണേ ഒക്കുള്ളൂ. പിന്നെ എനിക്ക് മേലാ ത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇന്നലെ കഞ്ഞി ഇന്ന് ങ്ങനെ ചോറൊക്കെ ആയിട്ടും. പക്ഷെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ആ ഒപ്പം എനിക്ക് ചോറ് വേണം.
അതെ. നമ്മളൊക്കെ ഇങ്ങനെ ശീലിച്ചോണ്ടായിരിക്കും പണ്ട് തൊട്ടേ പഴങ്കഞ്ഞി വെള്ളം ഒഴിച് ഉണ്ടല്ലോ ചീനിയോ ച ക്ക്യ വളിച്ചതായാലും കുഴപ്പല്ല.
ആഹ് അത് ആഹ് അതെ ഞാനു അതെ ഇച്ചിരി തൈര് തൈ രാണെങ്കിലും തൈര് കൂട്ടിയിട്ട് ഇച്ചിരു കപ്പേ ആഹ്
സത്യം പറഞ്ഞാ പണ്ടുള്ളവരൊക്കെ അത് കഴിച്ചോണ്ടല്ലേ അവർക്ക് ഇത്ര ആയുസും ഇപ്പൊ ഉള്ള ആരെങ്കിലും ഇത് കഴി ക്ക്യോ. എല്ലാർക്കും മന്തിയും കുന്തിയൊക്കെ മതി.
ആഹ് അതാണല്ലോ നം അ പക്ഷെ അതൊന്നും ഒരു അസുഖത്തിന് കാരണം അതാരേലും പറയുവൊ കഞ്ഞി കുടിച്ചിട്ട് വണ്ണം വെച്ചെന്ന് എല്ലാരും പറയുന്നുണ്ട് മന്തി കഴിച്ചിട്ട് വേറെ എന്തേലും പ്രശ്നം ഉണ്ടായെന്ന് ആരേലും അംഗീകരിക്കുവൊ
ആഹ് ഇല്ലില്ലില്ലാ അതില്ല അത് സ്വാഭാവികം അതാ കാലത്തിന്റെ പൊക്കാ
ഉം പൊറോട്ട കഴിച്ച് പൊറോട്ട ആഹ് അതല്ല പൊറോ ട്ട കഴിച്ചിട്ട് പ്രശ്നം ചായക്കടപലഹാരങ്ങൾ കഴിച്ച്ഴ്ഞ്ഞാ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുഇല്ല പക്ഷെ എങ്ങലാണ് ഉം അവരുടെ എണ്ണകള്
അത് നമ്മളെ വീട്ടില് ഉപയോഗിക്കുന്നല്ല അവരി എണ്ണയൊക്കെ പിന്നെ എന്താപ്പ അന്നാന്ന് ഉപയോഗിക്കുന്ന അല്ലല്ലോ ദിവസങ്ങളോളം വെച്ചിട്ടാരിക്കുല്ലോ
ഉം ഉം മാസങ്ങളും വർഷങ്ങളും ആ വെച്ചോണ്ടിരിക്കുന്നത്
അതാണ് അതാരിക്കും ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഇഡലി ഒണ്ടാക്കി ഇഡലി, സാമ്പാർ, ചമ്മന്തി, നിങ്ങളൊക്കെ രാ അരിയൊക്കെ രാവിലെ വെന്തെന്ന് പറമ്പോ അതിശേ എറ്റാഅരി ആണ്ട് ഒന്ന് തെളച്ചി ഇതായതേ ഒള്ളൂ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയി
ആഹ് നമ്മള അങ്ങനെയ ഞാനാണെങ്കി അഞ്ചുമണി അയപ്പ എഴ്ന്നേറ്റാത അപ്പ ഇന്ന് കൊച്ച് ഇച്ചിരവ ആഹ് അല്ല എന്നും ഞാന് രാവിലെ എഴുന്നേക്കും
ഹു ഹു ഹും
എല്ലാ ദിവസം തന്നെ എനിക്ക് ആഹ് ഞാൻ പറഞ്ഞെ എനിക്ക് ചോറും കറിയും പരിപാടികളും എല്ലാം അത്യാവശ്യം തട്ടിക്കൂട്ടി ഒന്ന് ഒപ്പിച്ച് എല്ലാം ഒന്ന് രാവിലെ ആക്കി വെച്ചില്ലെങ്കിൽ ഈ പിള്ളേര് മൂന്ന് പേർടെ പുറകെ ഓടി അവർടെ കഴി പ്പ് അവരുടെ കാപ്പി കുടിയെ അവരുടെ കുളിയെ, അലക്കെ, തൊടയെ, വാരലെ, എല്ലാം വന്ന് കഴിമ്പോ ഒത്തിരി പിന്നെ ഒന്നും ഓഡർയിട്ട് നടക്കത്തില്ല നമുക്ക് പിന്നെ അത്യാവശ്യഇപ്പോ ഒരു ചോറിനും ചോറും ഒക്കെ വെച്ച് വെച്ചേക്കുവാണെങ്കി വിശക്കുന്നവർക്ക് ഒരു പപ്പടം ഉണ്ടെന്ന് പറഞ്ഞാലും അത്ര അങ്ങ് വിശന്ന് നിക്കുന്നവർക്ക് കോരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം ഇത്ഓണ്ടാ ക്കി വന്ന് കൊടുക്കാൻ നിക്കണ്ടല്ലോ
അത് ശരി ഇട്ട്കഴിച്ച് നിന്നാ നമ്മുടെ ആ പണിയും കഴിയത്തില്ല ഇതും പ ണിയത്തില്ല പിള്ളേർക്ക് വിശക്കുന്നെന്ന് പറമ്പം പിന്നെ നമു ക്കാതിന്റെ വെപ്രാളം അരിക്കും പിന്നെ അടുക്കള മൊത്തം വാരി ചേറി
ആഹ് വാരിചെതാർന്നയിനോട് എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഇരിക്കേണ്ട സാനം ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരി ക്കണം അല്ലെ ഞാന് ഇവിടെ പൂകിലാ ഉണ്ടകും അതുകൊണ്ടാണ് ഞാന്
വെപ്രാളം പിടിക്കുമ്പഴേ
അതാ പറഞ്ഞത് നമ്മള് ആഹ് അതാ ഞാൻ പറഞ്ഞത് തെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരു ആഹ് ഒരു ഇച്ചിരി പണി എങ്ങനെയ ഒന്ന് ഒതുക്കി വെക്കുവാണെങ്കി പിന്നെ ഇവര് ചോയിക്കുന്നോർക്ക് ഇച്ചിരി ചോറ് കൊടു ത്തെന്ന് പറഞ്ഞാലും നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം
അത് ശരിയാ
സമയം ഇവര്ടൊപ്പം നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിമ്പോ ഇവര് ചോദിക്കുന്നത് ഇവര്ടെ കാര്യങ്ങൾ ചെയ്യുവോ നമ്മുടെ കാര്യങ്ങൾ ചെയ്യോവേ ഒന്നും നടക്കത്തൂല്ല പണിയും തീരത്തില്ല ഇന്നലെ കിടന്നതും ഇന്ന് കിടന്നതും എല്ലാം നേരന്നും വരും പിന്നെ മൊത്തത്തിൽ ഒരു തലവേ പിന്നെ ത ട്ടിമറിക്കലായി
പിന്നെ അടി ബേഹളം ഉം പിന്നെ നമ്മൾ അയിന്റെ ഇടക്ക് കെറാൻ ചെല്ലണം അപ്പം കുക്കിങ്ങക്കെ ഒരു വിതം കഴിഞ് ഇനിപ്പൊ എന്ത്‌വ ക്ലീനിങ് ഒക്കെയ വാഷിംഗ്
ഇനി അങ്ങനെ ഏഹ് കുക്കിങ്ങ് ക്ലീനിങ്ങന്ന് ഒന്നുമില്ല ഇനിയിപ്പം ആഹ് വ് മാ മീൻ കൊണ്ടുന്ന മീൻ അതിനുള്ള ഉള്ളീം കാര്യങ്ങളും എല്ലാം ഇപ്പ നന്നാക്കിക്കൊണ്ടിരിക്കുവരുന്നു വെള്ത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇച്ചിരി പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് നേരത്തെ അങ്ങ് വെ അപ്പൊ ആ വള്ളത്തിലോട്ട് എറങ്ങുമ്പത്തേക്കും വീഴും ആഹ്
ഉം ഉം ഉം തേങ്ങ അരച്ച് വെക്കുന്ന മീനാണെങ്കിലോ?
തേങ്ങ അരച്ച് അങ്ങനെ തിന്നോ നമ്മള് എന്ത് മീനാണേലും കൂടുതലും നമുക്ക് വിടെ കൊടമ്പുളിയും മുളക് കൂടി മുളക് കറിയാണ് മസ്റ്റ്
ആണ് അതാ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടം അതാ തേങ്ങ അരക്കുന്നതിനേക്കാട്ടി
ആഹ് ഇവിടെ അതെ പ്പോവു ഇപ്പൊ ഒരു പക്ഷെ ചെലപ്പം ഏഹ് ഇപ്പൊ ചോറ് രാവിലെ ത്തേനും ഉച്ചക്കത്തേനും ആയപ്പോ ഒരു പക്ഷെ ചെലപ്പോ മീ മേടിക്കുമ്പോ ചെലപ്പോ രണ്ട് കിലോ കപ്പ മേടിച്ചാല് അത് ഞാൻ വൈകിട്ടത്തേനങ്ങ് പുഴുങ്ങോ, വോഗിക്കോ എന്തേലും ചെയ്യാം കപ്പയും മീനുമായിട്ട് അങ് പോവും പൊളിക്കും
ആഹ് ശരിയാന്നല്ലോ
ഉം പിന്നെ ചപ്പാത്തി ആണെങ്കിലും ഉം മീൻകറിയാണെങ്കി കൊഴപ്പവില്ല അങ്ങനെ അങ്ങ് ഇച്ചിരി ചാറൊക്കെ വെച്ചങ്ങ് കൂട്ടിക്കോളും പിന്നെ ഈ മ്മ് ങ്ങാ ഒത്തിരിയങ്ങ് നമ്മള് പിന്നെ ചാറും വെക്കാൻ ഈ വല്യ ചാറ് വേണോന്നല്ല മൊളകും ഇട്ട് നല്ല ഉപ്പും പുളിയായിട്ട് കറിയിരിക്കണം
അതെ ഇച്ചിരി കുറുകിയൊക്കെ അത് ഇതിനെല്ലാം കൂടെ വാട്ടിട്ട് പൊടിയും ചൂടാക്കി അരക്കുവോ? അങ്ങനെയണോ ചെയ്തത് ഞാൻ ഇവിടെ അങ്ങനെയാ ചെയ്യുന്നത് അപ്പ ഇച്ചിരി കുറുകികിട്ടും
അങ്ങനേയും ചെയ്യും ഇപ്പൊ പിന്നെ ഒരു വെറൈറ്റിക്ക് രണ്ട് തക്കാളിക്കായും ഒക്കെ ഇട്ട് വഴറ്റും അതും എല്ലാം കൂടെ കൂട്ടി ട്ടി അരച്ച് വെക്കും അരച്ചൊഴിച്ച് എടുത്തിട്ട് അരപ്പ് ഏമ്മ്
ചൂടാക്കിയിട്ട്
പിന്നെ മൂത്ത് വരുമ്പത്തേക്കും അതിനകത്തോട്ട് ഒഴിച്ച്
ഉംഹ് ഉം
കരിയാപ്പെല ഇട്ട് തെളപ്പിച്ച് നല്ല പോലെ ഉപ്പും ഇട്ട് ഒരുമാതിരി രണ്ട് തെള പോലെ തെളച്ചങ്ങോട്ട് മറിഞ് വരുമ്പത്തേക്കും മീൻ കഷ്ണം പെറുക്കിയിട്ട് കൊറച്ചിട്ടിട്ട് നല്ല പോലെ വെന്ത് വരുമ്പോ വെളിച്ചണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഊറ്റും
ആഹ് ആഹ നല്ലയാണ്
ആഹ് ആഹ് പിന്നെ അല്ലെങ്കി പിന്നെ് ആ ചുമ്മാ മിക്സിയിൽ അരക്കാതെ മല്ലിയും മൊളകും എല്ലാം കൂടെ ഇച്ചിരി വെള്ളത്തില് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ കൊഴച്ചങ്ങോട്ട് എടുക്കും
ആഹ് ആഹാ ഹാ ഹാ
അപ്പൊ അര അരച്ചെടുക്കുവാണെങ്കി അതിലെന്തേലും ഒരു ചെറിയ തരങ്ങോ കാര്യങ്ങളോ ഒക്കെ ഒണ്ടെങ്കിലും ഇത് നല്ലോലങ് അരഞ്ഞ് വരും മ്പം നമുക്ക് അത്രയും കൂടെ കൊഴുപ്പ് കിട്ടും
ഉം അത് ശരിയാ
ഉം പിന്നേന്ന് പറഞ്ഞാ ചെലപ്പോ ഈ പറയുന്ന പോലെ അരക്കാനും അമ്പത്താറ് വാ പാത്രം എടുക്കാൻ ചെലപ്പോ മീൻ കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോ എല്ലാ എന്തേലും തെരക്കിട്ട പരിപാടിയൊക്കെ ആണെങ്കില് ഇഞ്ചിയും വെളത്തുള്ളി എല്ലാം കൂടെ മൂക്കുന്നേനാത്തോട്ട് മല്ലിയും മുളകും എല്ലാം കൂടി ഇട്ട് മൂക്കാനിട്ടേച്ച് പുളിവെള്ളം വെക്കാ പോകുമ്പഴത്തേക്ക് അത് മൂത്ത് വരുമ്പോ പുളിവെള്ളവും പിഴിഞ് ഒഴിച്ചേച്ച് പിന്നെ ഞങ്ങള് മീനും പെറിക്കി അതിനാത്തേക്കിട്ടും ട്ടിടും ഏത് തരത്തി വേണേലും ചെയ്യും
അതാ മീൻ ഏത് തരത്തി വേണേലും വെക്കാലോ?
ആഹ് ഏത് അങ്ങനെ ഏത് തര ഏത് തരത്തിലാണോ അന്തരീക്ഷത്തി നിക്കുന്നെ ആ അന്തരീക്ഷം അനുസരിച്ചിരിക്കും പണി വരുന്നത് അല്ലാതെ ഇന്ന കറി ഇപ്പൊ വെക്കണേന്ന് പറഞ്ഞ ഒന്നും ന
സൂപ്പർ ആയിരിക്കും അല്ലെയോ. ചൂരയും കപ്പയൊക്കെണ്ടെങ്കി കിടിലനായിരിക്കും.
പക്ഷെ ചൂരെ കപ്പയൊക്കെ ഇഷ്ടത്തിന് ഇവിടെ തല മേടിക്കും മീൻ തല മേടിക്കും. ച്ച് കറിവെക്കും. തലക്കറി വെക്കും വലിയ അഞ്ചും പത്തും. ആ അഞ്ചും പത്തും ഒക്കെ ഒള്ള ആൾക്കാർ ഒള്ള ചൂരയുടെ തലയൊക്കെ ഇവിടെ ഇതിലെ നമുക്ക്. കൊണ്ടുവരും കേട്ടോ ഒന്നിനും പുറത്തു പോവണ്ട ആഹ്. പിന്നെ എനിക്ക്പ്പ നോക്കി നിന്ന് മേടിക്കാ ഒന്നും നേരഇല്ലാത്തോണ്ട് ഞാൻ പിന്നെ പോയി മേടിക്കാൻ പറഞ്ഞതാ അല്ലങ്കി നമുക്ക്. ഇവിടെ ആ മീൻ കൊണ്ടരുന്ന അണ്ണമ്മാരെക്കെ വിളിച്ചു കഴിഞ്ഞാല് അവര് നമുക്ക് താഴെ വരുമ്പും. ത്തേക്ക് നല്ല എടുത്തരും. പിന്നെ എന്നാഒള്ളേ ചോദിച്ച് അഞ്ചര ആറാകുമ്പം വിളിച്ചാ മതി ഇന്ന എന്നാ ഒള്ളേ. എന്നെ ഇന്ന മീനാണെങ്കില് എനിക്ക് ച്ചിരിടുത്തു വെച്ചേക്കാൻ പറഞ്ഞ് കഴിഞ്ഞാ അത് അന്നേരം അവരെടുത്ത് മാറ്റിവെ തിരിച്ച് ഇവിടെ വരുമ്പോ നമുക്ക് അത് തന്നെ തരും. അപ്പൊ ഞാൻ ഞായറാഴ്ച മിക്കവാറും. ആഹ് നല്ല മീൻകിട്ടും. ഞായറാഴ്ച മിക്കുവാറും നമുക്ക്. ഈ ഷാപ്പിലേക്കൊക്കെ ഇവര് വലിയ മീൻ എടുക്കും.
ആഹ്, ഹാ, ഹാ.
അപ്പൊ എടുക്കുമ്പോം കേരയുടെയും ചൂരയുടെക്കെ. തല കാണും അപ്പ അതെനിക്കറിയാം. ആ അപ്പൊ എനിക്കറിയാവുന്നോണ്ട് ഞാൻ പറയാണ് എനിക്ക്ന്ന് തലതരണേന്ന് പറയും. ചെലപ്പോ ഒരു മൂന്ന് നാല് കിലോക്കെ കാണും ഒരു തല.
അതെ ആഹ് ഹ, ഹ എല്ലാരുടെ ഷെയർ ആയി കഴിക്കുംല്ലേ.
ആഹ് അവനെ അങ്ങോട്ട് വെട്ടിപ്പൊളിച്ച് അവനെ അങ്ങോട്ട് കറി വെച്ച് നല്ല പോലെ അല്ല അത് ഷെയറായിട്ട് കറി വെക്കാനൊന്നുല്ല കാര്യം. ഒരു കഴിപ്പ് കഴിയ്മ്പഴ്ത്തേക്കും ഇതിന്റെ ഈ എല്ലും മുട്ടെയും എല്ലാം അങ്ങ് മാറുമ്പഴത്തേക്കും തന്നെ. ഏഹ് എറച്ചി കുറവല്ലേ. ഉം ഒരു കഴിപ്പ് കഴിക്കുമ്പം ചട്ടിയൊന്ന് ഒതുങ്ങും.
അല്ല ഒരു തലയാവുമ്പം. ഓഹ് എല്ലാരുടെ ഷെയറേയ്ത് ഒരു നേരം കഴിക്കോന്നാ ഞാൻ ചോദിച്ചേ.
ആഹ്, ആഹ് അതെ, അതെ, അതെ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും വെറൈറ്റി റിസേർട്ടുകളെല്ലാം പിടിക്കും.
അതെയല്ലേ ആഹ് എങ്കി ശരിയന്ന രാവിലെ പണി നടക്കട്ടെ. ഓക്കെ, ഓക്കെ.
ആഹ്